എ സുണ്ടോ
അ ഹലോ
എന്താ എന്താ എന്താ വെക്കെഷന് ടൂർ പോയോ
ആ ടൂറൊക്കെ പോയി കക്കാടം പോയി പേര് പറഞ്ഞ
ആ പിന്നെ വേറെ വേറെ ഏത് സ്ഥലതാ പോയത്
പിന്നെ വേറെ
അ
ബീ അവിടെ ബീച്ച് കണ്ടു മുട്ട
ആ വേറെ എവിടും പോയില്ല
ഇല്ല ഇല്ല വേറെങ്ങോട്ടും പോയില്ല
ചായ ടിച്ചോ
ആഹ ചായ ടിച്ചുങ്ങളോ
ആഹ ഞങ്ങളിടിച്ചു പിന്നെ നിങ്ങളെ തോട്ടത്തിലൊക്കെ എന്തൊക്കെയങ്ങ ഉണ്ട്
ഫ്ലവർ ഉണ്ട് അങ്ങനെക്കറുണ്ട്
ഉ എന്തൊക്കെയണ്ട് ആഹ
അങ്
ആഹ
ആ
ഹലോ കേക്ക്
ഹലോ
സ്ഥലോ കേൾക്കണ്ടോ ഇപ്പൊ
ഹലോ ഹലോ
കേ കേൾക്കുന്നില്ല
ആഹ ഇപ്പൊ കേക്കണ്ട്
ഇപ്പ അടുത്ത് എങ്ങടെെങ്കിലും പോയോ ടൂറ ആയിട്ട്
ഇല്ല ഇപ്പ അടുത്തെ അങ്ങന സ്േർത്ത്ക്കന്ന
ഹ
ല്ല
ഉം
ഹലോ
ഉം
ഹലോ
പിന്നെ എന്തൊക്കെ വർത്താനങ്ങൾ
േ നല്
ഉം സുഖാണ്.
ഉ
പറയി
ഇങ്ങക്ക് കുട്ടികളുണ്ടോ? ആഹ ഇവിടെ മഴപെയുണ്ട്
ആഹ ആ ഉ
കേൾക്കണ്ടോ?
പിണ്ട്െ ആയായി റേഞ്ച്